കേക്കാവോ ആ പറഞ്ഞോ പറഞ്ഞോ
എല്ലാരും വൈകട്ട് വരുമ്പോഴത്തേക്ക എന്താ ഉണ്ട്
പിള്ളേർ ഇത് വൈകട്ട് വരുമ്പോഴത്തേന് കുമ് ഞാൻ പഴുത്ത ചക്ക ഇരിപ്പുണ്ടായിരുന്നു അമ്മ അത് വെച്ചണ്ട അവിടെ കുമ്പിൾ ഉണ്ടാക്കുന്നു
ആആ വായനെലൊക്കെ
ആ വഴനയില ഇല്ല നമ്മടെ വാഴയില
ആ വാഴൽ വെച്ചങ്ങനെ ഉണ്ടാക്കാവോ
ആ ഉണ്ടാക്കാം നമ്മള് കുമ്പിളെല്ലാം മടക്കുന്ന പോലെ തന്നെ വാഴയെല്ലാം മടക്കി അതില് വെച്ചിട്ട് ഉണ്ടാക്കും ഇലവായി അതൊന്നും കിട്ട് കിട്ടാനില്ല എവിടെങ്ങും കിട്ടാനില്ല
ഉ ഇവിടൊക്കെ ഇഷ്ടം പോലെണ്ട് അതാമ്പോ ആ വയണേലയുടെ ഒരു മണവും
ആഹ് അതിന്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാ ഒരു പ്രത്യേക ടേസ്റ്റ്
ആ ടേസ്റ്റാ
ഇവിടെ കിട്ടാനില്ല പിന്നെ കഴിഞ്ഞ ഇടക്ക് ഇന്നാളുഎ ങ്ങട് ആ ആരോട് അനിയൻ ഇങ്ങനെ വന്നപ്പോഴത്തേ അവന്റെ വീടിന്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവനോട് പറഞ്ഞേടാ എനിക്ക് കുറച്ച് ഇലകൊണ്ട് തരാൻ പിന്നെഅവൻ കുറച്ചില കൊണ്ടെത്തന്നു അത് ഞാൻ പിന്നെ കൊറച്ചുണ്ടാക്കിട്ട് - ബാക്കിടുത്ത് ഫ്രിഡ്ജിന്റെകത്ത് വെച്ച് അത് രണ്ടു തവണ ഉണ്ടാക്കി അങ്ങനെ ആയല അങ്ങ് തീറും ഇനി ഇപ്പൊ ഇനി എങ്ങും കിട്ട കിട്ടാനില്ല അതാണ് വലിയൊരു പ്രശ്നം സത്യം പറഞ്ഞൽ ഞങ്ങൾ ഈ താമസിക്കുന്നിടത്ത് മിക്ക സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടാനില്ല
ഇല്ല ആ ചക്കയൊ ചക്കക്കൊക്കെ ബുദ്ധിമുട്ട്
ഈ കുമ്പളത്തിന്റെ ഇലപിന്നെ എന്താവാ അങ്ങനെ കൊറെ സാധനങ്ങളൊക്കെ കിട്ടി കിട്ടാനില്ലപിന്നെ നമ്മള് -ഇപ്പൊ കടച്ചക്ക കടച്ചക്കന്ന് പറഞ്ഞ സാധ മിക്ക സ്ഥലങ്ങളിലും അത്യാവശ്യം സ്ഥലത്തൊക്കെ കിട്ടുന്നൊ ഒരു സാധന
ആന്ന് ഇവിടെണ്ട് ഇവിടെ വേണ്ട ഞൻ ഇന്നലെ ഒരെ ണ്ണം പഴുത്തായിരുന്നു ആ അത് കണ്ട് ചെത്തി ഇവിടെ ആരും തിന്ന ഒന്നില്ല ഫ്രിഡ്ജ
അത് അത ഇതല്ല കൈത ചക്കയല്ല കടച്ചക്കയില്ലേ കറി വെക്കുന്ന ചക്കാ
ആഇവിടെ അതിന് പറയുന്നത് ചീമപ്ലാവ്
ചീമ ചക്കാ അതുതന്നെ ഞങ്ങ ൾ ഇവിടെ കടച്ചക്ക എന്നാ പറയുന്നേ ആ സാധനം ഇവിടെ കിട്ടാനില്ല അല്ല ഇപ്പൊ ഈ കൈതച്ചക്കയ ഇവിടെ കിട്ടാനില്ല
ആ ഇവിടെക്കെ നമ്മൾ അതൊക്കെ വില ആ അതലൊക്കെ ഇവിടെ വില കൊടു
ആഅപ്പം ഇതെല്ലാം ഞങ്ങള്കടൽന്ന് പൈസ കൊടുത്താണ് മേടിക്കുന്നത് അതൊന്നും നമ്മുക്ക് ഇവിടെ കേട്ട കൈതച്ചക്ക എന്നപറയുന്ന സാധനം എന്റെ നാട്ടിലെ എന്റെ വീടിന്റവിടെ ഇഷ്ടം പോല ഉണ്ട് അതിന്റെ തോട്ടം തന്നെയാണ് എന്റെ വീടിന്റെ അവിടെ എൻറെ വീടിന്റെ ഫ്രണ്ട് അതിറെ വലിയ തോട്ടമാ കൃഷിയാ
ആ ആഅപ്പൊ അവിടന്ന് വേണം ഒരു കൈ കൊണ്ട് വെക്കാൻ വയ്യരരുന്നു
ഓ നമ്മളാ ഇതൊക്കെ വെച്ച്കഴിഞ്ഞ പിടിക്കുവോ ഓ എനിക്ക് അതിനോട് ഈ കൊണ്ടൊന്നു വെക്കല അങ്ങനെ ഇതൊന്നുമല്ല പിന്നെ എന്താന്ന് വെച്ചാ അമ്മ വരുമ്പോൾത്തേക്കു തീനം ചിലപ്പം നമുക്ക് അവിടുന്ന് ഓടിക്കാനൊന്നും പറ്റത്തില്ല അവർ കൃഷി തിയന്നാല്ലേ അപ്പോ ആ മേടി മേടിക്കാനെ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ മേടിച്ച് കൊണ്ട് തരും എന്നല്ലാതെ പിന്നെ ഞങ്ങള ഇവിടെ മേ കൈതച്ചക്കയായി കഴിഞ്ഞ ദിവസവും കാശ് കൊടുത്തും പിള്ളേർക്ക് ഇഷ്ടാ ഉപ്പും മുളകും ഒക്കെ തിന്നാൻ വേണ്ടി അപ്പം കാശ് കൊടുത്ത് മേടിക്കുവായിരുന്നു. ഒരു കൈതച്ചക്കക്ക് ഇരുപത് രൂപ. നാ മൂന്നെണ്ണം നൂറ് രൂപ അങ്ങനെയൊക്കെയാ വിക് ക്ക്ന്നേ. അപ്പൊ ഈ സാധനങ്ങളെല്ലാം കിട്ടാണ്ടവസാനം കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കും അത്രയേ ഉള്ളു
വല്ലാതെ എങ്ങ് എവി വിട്ന്ന് കിട്ടാനാ? നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് കിട്ടാനില്ല അപ്പൊ കടച്ചക്കെ ഏത് കറി ഈ തേങ്ങ അരച്ച് വെക്ക്ന്ന കറി ഭയങ്കര ഇഷ്ടവാ പക്ഷെ സാധനം കിട്ടാനില്ലല്ലോ അപ്പം കഴിഞ്ഞ ദിവസം കടേന്ന് മേടിച് ച്ചോണ്ട് വന്ന്. അത് കൊള്ളത്തൂല്ല. ഇവിടെ വന്ന് ചെത്തി നോക്കിയപ്പോ അത് കൊള്ളത്തൂല്ലായിരുന്നു
ഉം ഇവിടെയും ഞങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന് തീയല് വെക്കും
ആഹ് തീയല് വെച്ച നല്ലതല്ലേ
നമ്മളല്ലാതെ ഈ എറച്ചിക്കറി വെക്കുവല്ലോ അതേപോലെ വെക്കും
ആഹ് എറച്ചിക്കറി വെക്കുവല്ലേ? എറച്ചിക്കറിക്കാത്തിട്ടും വെക് ക്കാലോ
ആന്നില്ലേ? അത് ഞാൻ നോക്കീട്ട്
ആ അതിങ്ങനെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് എറച്ചിക്കറിക്കാത്തിട്ട് കടച്ചക്ക ഇട്ട് വെക്കാം
അല്ലാതെ നമ്മടെ മറ്റേ പയി മറ്റേ പൈനാപ്പിള് ഈ ബീഫിനകത്തിട്ട് കറി വെക്ക്ന്ന ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ
ഹാ അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് ഇങ്ങനെ കണ്ടായിരുന്നു അതൊക്കെ ടേസ്റ്റൊക്കെയാണ്. എന്നാ ടേസ്റ്റൊക്കെയാന്ന് അറിയത്തില്ല
ആഹ് നമ്മളതൊന്നും നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റ്
അറിയത്തില്ല അത് മഴയുണ്ടോ അവിടെ
മഴയാരുന്നു പിന്നെയിപ്പം കുഴപ്പില്ല
ഇവിടെ ഇങ്ങനെ മഴ വരും വെയിലും രണ്ടും കൂടാ. അപ്പൊ തുണി കഴികിട്ടേക്ക്ന്ന കാരണം ഇങ്ങനെ നോക്കി നിക്ക്ന്ന് മഴ പെയ്യും മെഷീന്റാത്ത് ഒണ ക്കിയാണ് ഇട്ന്നത് ഈഹ് മഴ നനഞ്ഞ് കഴിഞ്ഞാൽ നനഞ്ഞു പോകത്തില്ലേ? അത് കാരണം മഴ ഇങ്ങനെ നോക്കിയിരി ക്കുവാ. മഴ ചെറിയ മഴക്കാത്തുള്ളി വീണാ ഓടി എടുക്കണം ചെന്ന്
എനിക്കു എല്ലാ ഇങ്ങനെ വെളീ കിടക്കുവാ ഇനിയിപ്പം പാട്ടിന് പോകുമ്പോ എല്ലാം വാരി നനയാത്തടത്തോട്ടിട്ട് ഇട്ട്ട്ട് വേണം പോവാന്. ആഹ് എന്താ വച്ചാ അല്ലേ പിന്നെ നമ്മളങ്‌ അങ്ങൊരു വീട്ടിലാ അങ്ങ് അപ്പറത്തൊരു വീട്ടിലാ പോന്നെ അവിടുന്ന് നമ്മളിങ്ങ് വരുമ്പഴത്തേക്ക് ഇതെല്ലാം നനയും
ആഹ് ആഹ് ഹാ
ഇവിടെ ആരേലും ഉണ്ടെങ്കി എടുത്തിടാൻ ആളുണ്ടേ അമ്മക് പിന്നെ വെപ്രാളം പിടിച്ച് ഓടണ്ട. ആ അത് നമ്മള് ഒറ്റക്കൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ടാ പിന്നെ അപ്പുറത്താ ഈഹ് അണ്ണന്റെ അമ്മാവന്റെ ഭാര്യയൊക്കെ താമസിക്കുന്ന്
എന്തോ
അമ്മാവന്റെ ഭാര്യയൊക്കെയേ
ആഹ്
തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട്
ഓ ഓ
ഓ നമ്മൾ അവരോടങ്ങും പറയത്തില്ല വയ്യാതിരിക്കവാ
ആഹ് ആഹ് ഞങ്ങക്ക് ഇവിടെ അയൽവക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങക്ക്ന്നെ ഞങ്ങള് വില്ലക്കകത്താണേ അപ്പ എല്ലാം വലിയ വീടുകാാരല്ലേ അപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയ അപ്പ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കാണലും പരിപാടികളൊന്നും ഇല്ല പിന്നെ വല്ലപ്പോഴും ഒന്നും കണ്ട സംസാരിക്ക അങ്ങനെയ ഉള്ളൂ അപ്പൊ ആരെയ നേഏൽപ്പിച്ചച്ച് പോകാനായിട്ട് ് നമുക്കൊന്നും പോവാൻ ആരു ഇില്ല
ഇല്ല
അങ്ങനെയുണ്ട്
ആഹ്
അതുകാരണം നമ്മളിപ്പം ഞാന് തുണി അലക്കിയിട്ല്ഞങ്ങൾ ഇനിയിപ്പോ എല്ലാരും എവിടെേങ്കലും പോവുവാണേ ഞാൻ എടുത്തകത്ത് വെച്ചിട്ടേ പോത്തുള്ളൂ വെയിലാണെങ്കിലും മഴയാണെങ്കിലും എല്ല
അത് നമ്മളീ അങ്ങനെ ഒക്കത്തള്ളല്ലോ ആര ഏൽപ്പിക്കാനും നോക്കത്തില്ല
ഏൽപ്പിച്ചിട്ട് പോവാൻ പറ്റത്തില്ല
അതുകൊണ്ട ഈ ഗ്യാസൊക്കെ ബുക്ക് ചെയ്താൽ തന്നെ നമ്മള് ഗ്യാസുകാർ വരുന്നോ വരുന്നോന്ന് നോക്ക
നോക്കിയിരിക്കണാതെ
ആരെ ഏല്പ്പിക്കാനൊക്കാ ത്തൊണ്ട്
ഞങ്ങടെ കസിൻസ്സെക്കെ, എടുത്ത് താമസിക്കുന്നുണ്ട്. അത് കുറച്ച് അങ്ങേട്ട് മാറിയാന്ന് ഏ താമസിക്കുന്നത്. ആ പിന്നെ ഏ ആരോട് ആരെ ഏൽപ്പിച്ചിട്ടാ, എല്ലാ വീട്ടിലും എല്ലാരും ഈ തിരക്കല്ലേ?
അതാ നമ്മൾ ഈ പറയുന്ന വെയില് കാണുമ്പോ അവര വര്ലാ. ഭാര് വേദനായിട്ട് നിക്കുന്നാ അപ്പ ആരെയും കുറ്റംപറയാൻ നേക്കത്തില്ല ഉം അവരവർ പ്പ തുണിയിട്ടിട്ട് നമ്മളെ തുണി എടുക്കാ...
എടുക്കണ്ട എടുക്കാൻ പറ്റുവേ... അത് ഞങ്ങള് പണ്ട് ഇന്നാള് ഒരു ദൂസം. ഇതുപോലെ ഹോ ആശുത്രീ പോയി. കൊച്ചിനെം കൊണ്ട്, അന്നേരം തുണിയെല്ലാം ഉണങ്ങിയ തുണിയായിരുന്നു. അപ്പം എന്നാന്ന് ചോദിച്ചാ എന്നാ ഇച്ചിരി ഏ... ഓൺ അങ്ങ് ചൂടെടുക്കട്ടെന്നേർത്ത് ചൂടെടുക്കട്ടെ ന്നേർത്ത് ത് വെളിൽഇട്ടിട്ട് പേയി അപ്പൊ ഞങ്ങടെ വെല്ലൃപ്പൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം വല്ലിപ്പൻ എന്നാ, എടുത്ത വെക്കണ്ടേ? പുള്ളി നല്ലെ ഇടി, വെട്ടി മഴ പെയ്ത് പുള്ളി മഴ പെയ്ത് കണ്ടേണ്ടിരുന്നാ. വന്ന് നോക്കിപ്പോടങ്ങിയാ തുണി എല്ലാം നനഞ്ഞു പോയിരുന്നേ
ഹ. ലേ...
നല്ല അത് ഞാന് എളെ കൊച്ചിന് ആ അത് ഏളെ കൊച്ചിനെ പ്രസവിച്ച്കിടക്കുന്ന സമയമായിരുന്നു അപ്പൊ അതിനേം കൊണ്ട് ഹോ. ആശുപത്രിയിൽ പോയതാ പേയതാ. അമ്മെൻ്റെ പനി എന്ത ആയിരുന്നു ആ സമയത്ത് അപ്പൊ.. പോയിട്ട് പെട്ടെ അതോ കുത്തിയ കജ്ജ് മറ്റെവാക്സിൻ എടുക്കാൻ പോയതാണേന്നേർക്ക് ന്നില്ല അങ്ങനെന്തോ, ആയിരുന്നു അപ്പൊ, എന്നാ വെയിലുണ്ടല്ലോ... അപ്പം എപ്പെ.. പോയിട്ട പെട്ട് പെട്ടെന്നിങ്ങ് വരാലോ, അടുത്തെന്നാ അപ്പ പെട്ടെന്നിങ്ങ് വെരാലേ എന്നും കരുതി. ആഹ് കരുതി. എല്ലാം കൂടെ വെള വെളീഇട്ടേച്ച് പോയതാ. എന്റെയ. അപ്പ ഞാനേർത്ത് അന്ന് ഞങ്ങക്ക് വല്ലിച്ചൻ വെല്ലിപ്പനുള്ള സമയം അപ്പം പുള്ളിപ്പ മരിച്ചുപോയി, അപ്പ നടക്കുന്നതെക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മഴക്കാറ് കണ്ട എടുത്ത് വെയ് പോവായിരിക്കുമെന്ന് വിചാരിച്ചപ്പെഴല്ലേ.. മഴ പെയ്ത് കഴിഞ്ഞ്.
തുണിയെല്ലാം കൂടെ പെറ അതുപോലെ പെറക്കി നനഞ്ഞേച്ച് അതുപോലെ പെറകി കൊണ്ടെന്ന് പെരയ്ക്കാത്ത് കൊണ്ടെയ് വെച്ച് പെരക്കാം നറെ.. വെള്ളം. തുണി നറെം.. വല്ലും. പറയാൻ പറ്റോ.. പിന്നെ എന്നെയാന അതെനാ അന്ന് ഞങ്ങക്ക് വാഷി മെഷീൻ ന്നില്ല ന്നാല് വർഷത്തിനു മുന്നത്തെ കാര്യോ അന്ന് ഞങ്ങക്ക് വാഷി മെഷീ... ല്ല അത് കഴിഞ്ഞിട്ടാ ഞങ്ങൾ വാഷിംഗ്‌ മെഷീൻ മേടിക്കുന്നത്, അപ്പൊ. അ ന്നെ. അത് കാരണം പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് വാശ എനിക്ക് പിന്നെ. തുണി അലക്കാൻ പറ്റില്ല. എപ്പഴും, നടുവേദനായിരുന്നേ? തുണിഅലക്കി കഴിയുമ്പോ പെട്ടെന്ന് നടുവ വെട്ടും. അങ്ങനെ പുള്ളി പിന്നെ വാഷിം മെഷീൻ മെടി പിന്നെ വാഷിംഗ് മെഷീൻ കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ ഉണക്കി എടുക്കുന്നുണ്ട്. ഉണക്കി എടുക്കുന്നു അഥവാ ഇനി നമ്മെളെ വിടെങ്കിലും പോവാണെങ്കി വെയിലട്ടിത്തിട്ടില്ലെലും കെഴപ്പെല്ല ബക്കറ്റിലാക്കി വെച്ചിരുന്നാ...
ആണ. ഉണങ്ങിക്കോളൂ, ഇല്ലയോ?
ഒരു ഫാദ് രാത്രി കിടക്കുവാണെങ്കിൽ ഫാന്റെ കീഴെലോ അല്ലെ എവിടെലും കൊണ്ടയ്.. കസ ലേലാണെങ്കിൽ ആണെങ്കിൽ വിരിച്ചിട്ടാല് അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളും വറക്കാൻ തുടങ്ങിയോ...
ഇല്ല ഞാൻ നിപ്പോനി പോയിട്ടു ഇപ്പ നിന്നാലേ സമയം ഇപ്പം ഞാ... അപ്പൊ സമയങ്ങ് പോവും ഇതാബം ഞാൻ ഇതും കഴിഞ്ഞ് വന്നാലേ
അതെ
ആ അന്നേരം നമുക്ക് പിന്നെ എങ്ങോട്ടും പോകണ്ട, വീട്ടിലെ ജോലിയല്ലേ ഉള്ളു മ്... അങ്ങനെ നിക്കാൻ പറ. അല്ലെങ്കി പിന്നെ ഇതിട്ടിട്ട് പോയാ നോ നാളെ ആഹ് ഇണ്ട് നമ്മളിത ഇതൊക്കെട്ടിട്ട് അടുത്തന്നെ നി
അടുത്ത തന്നെ നിക്കണമന്നേ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ
അതാ ആഅപ്പൊ ശെരിയടാ ഞാനിന്നാ പോയിട്ട് വരട്ട്